എന്തൊക്കെണ്ട്?
എന്താ വിശേഷം? എവിടെള്ളത്? വീട്ടിലാണോ? സുഖല്ലേ?
ആഹ് വിട്ലാണ് സുഖാണ് കൊഴപ്പൊന്നുല്ല.
ഓഹ് ഞാനിപ്പ ഈ പനി പനിയൊക്കെ ആയതുകൊണ്ടേ ഞാനിപ്പോ പുറത്ത്റങ്ങിയതൊന്നില്ല ഇപ്പൊ ന്ന് രാവിലൊന്ന് ആശുപത്രി പോയി വന്നിട്ടുള്ളു.
ആഹ് ഇപ്പോ പനിയുടെ കാലാണല്ലോല്ലേ?
ആ അതെ നമ്മള് ജൂൺ ജൂലൈ മാസങ്ങളായ അമ്മക്ക് അമ്മള കേരളത്തിൽ ഒര് പൊതുവെ ഇള്ള അസുഖാ ഇതുപോലുള്ള പാനി, ജലദോഷം, തുമ്മല്, കഫക്കെട്ട്, തലവേദന എന്നൊക്കെ
തീർച്ചയായും അത് ശെരിയാണ്, ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാല് ആർക്ക് ഒരു ഒര് അസുഖം ഇണ്ടായ പി പിന്നെ അതങ്ങനെ പകർന്ന് അങ്ങനെ പോകുല്ലേല്ലേ.
ആഹ് അതെ പണ്ട് ഇപ്പോ നമുക്ക് പണ്ട് കാലങ്ങളുള്ള അത്ര കുഷ്ട രോഗോ അല്ലെങ്കിൽ പ്ലാഗോ നമ്മക്ക് പ നമ്മള് കണ്ടിട്ടുണ്ടായി ഇല്ല, നമ്മള് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷയിട്ടാണ് കൊറോണ പോലത്തെ രോഗങ്ങൾ കാണുന്നത്, ഇപ്പ നെലവിൽ ഇപ്പ ഷിഖല്ല പോലത്തൊരു പകർച്ചവ്യാധിയാണ് നമ്മടെ നാട്ടിൽ പകർന്നു കൊണ്ടടിക്കന്നത് അല്ലെ
തീർച്ചയായും ഇപ്പ ഷിഖല്ലയില് ഷിഖല്ല ബാധിച്ച് ഇരുന്നൂറോളം ആളുകൾക്ക് വളരെ ദയനീയമായ അവ സ്ഥ വന്നിട്ടുണ്ടെന്ന് പറയന്ന കേൾക്കാണ്ട അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും ഇപ്പ ഡെങ്കിപനി കൊറച്ച് കാലം മുന് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പ ഈ മയക്കാലമായപ്പോഴാണ് കൂടുതലായി ഡെങ്കിപ്പനി ഉണ്ടായത്. ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിൽ മയക്കാലാണല്ലോ അപ്പ അത് കാരണം ഡെങ്കിപ്പനിയും കൂടുതലായിരുന്നു അത് കാരണം ഇപ്പോ ആശുപത്രിയിലൊന്നും നിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട വന്നത്.
ആഹ് അതെ അതെ നമുക്കറിയാംപ്പോ കൊറോണ കാലത്ത് നമ്മള് നന്നായി പേടിച്ചിരുന്നു, നമ്മള് ലോക്ക്ഡൗൺ അല്ലെങ്കിൽ അത്രത്തോം ഒരു രീതി അല്ലെങ്കി നമ്മള് ഒരു പേടിയിലായിരുന്നു, നമ്മളെ കലാലയങ്ങളൊക്കെ ഒഴിവാക്കി വിദ്യാഭ്യാസ സംവിധാനൊക്കെ നമ്മുടെ വീടുകൾ ആക്കി നമ്മളെ രക്ഷിതാക്കളൊന്നും ജോലിക്ക് പോവാതെ എല്ലാരും ഒന്ന് ലോക്ക്ഡൌൺ അടങ്ങിയിരുന്ന അവസ് സ്ഥ നമുക്ക് ഓർമ്മ ഓർമ്മ വരുന്നുണ്ട്, അപ്പ എന്താച്ചാല് കൊറോണാന്നുള്ളത് രണ്ട് ശതമാനം മാത്രം മരണ സാധ്യത ള്ള ഒരു രോഗമായിരുന്നു, എന്നിരുന്നാലും നമ്മൾ അത്രത്തോളം നമ്മള് സംരക്ഷിക്കുകയും നമ്മൾ അത്രത്തോളം അതിന് ജാഗ് ഗ്രത പുലർത്തുകയും ചെയ്തിരുന്നുന്നുള്ളതാണ്, പിന്നെ അതിനു ശേഷം നമ്മള് കണ്ടതാണ് നിപ്പ എന്നുള്ളത് നിപ്പക്ക് ഏകദേശം രണ് ശതമാനത്തിലേറെ മരണ സാധ്യതയിണ്ട്, എന്നിരുന്നാലും നിപ്പയെ നമ്മള് അത്രത്തോളം ഇത് സംരക്ഷിച്ചിട്ടും മാ മാസ്ക് ധരിച്ചിട്ട് നമ്മള് വളരെ രീതിയിൽ അതിജീവിച്ചു, എന്നിരുന്നാലും നമ്മളിലെ കൊറച്ച് പേര് അതിന് കീഴടങ്ങേണ്ടി വര് അവര് മരണപ്പെടുകയൊക്കെ ചെയ്തു, ഇപ്പ നമ്മള് നെലവില് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ പകർച്ചവ്യാധിയാണ് ഷിഗല്ല എന്നുള്ളത് അപ്പൊ ഷിഗല്ല നമ്മള് കൊറോണയെയും അല്ലെങ്കിൽ മറ്റ് നമ്മൾ നിപ്പയെയും പറയുന്നത് പോലെ തന്നെ ഇതിന്റെ കാരണങ്ങള് അല്ലെങ്കിൽ ഷിഗലാ പോലത്തെ രോഗം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് ഇതുവരെ കണ്ടെത്തിയില്ലാന്നുണ്ടെങ്കിലും ഇതിന്റെ അടയാളങ്ങള് മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞട്ടുള്ളത് പനി ഛർദ്ദി വയറുവേദനയൊക്കെയാണ് ഇതിന്റെ പ്രധാന അടയാളങ്ങളിൽ എണ്ണപ്പെടുന്നത്
തീർച്ചയായും ഈ ഷിഗലാ ഉണ്ടാവുന്ന ഒരാളടെ ഏ അ ലക്ഷണങ്ങള് പറഞ്ഞ ഞ്ഞാല് നല്ലവണ്ണം വയറ് വേദന ഉണ്ടാകും നല്ല വയറ് വേദന ഉണ്ടായിരിക്കും അതിന്റെ കൂടെ തന്നെ ഛർദ്ദിയൊക്കെ ഉണ്ടാകും ഞാനിപ്പോ ഇന്നലെ ഞാൻ രണ്ടു ദിവസം മുന്നേ എന്താ ഹോസ്പിറ്റലേക്ക് പോയ സമയത്ത് ഏ അവിടെ ഉണ്ടായിരുന്ന ഒരു നോട്ടീസ് ബോർഡിൽ ഉണ്ടായിരുന്നു ഷിഗലാ എന്ന അസുഖം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ലക്ഷണങ്ങള് ആയിരിക്കും നിങ്ങൾക്ക്ന്ന് പറഞ്ഞൊണ്ട് വയറുവേദനയും ഛർദിയുംപിന്നെ നല്ലവണ്ണം ക്ഷീണ മുണ്ടാവും എപ്പോഴും ബാത്റൂമിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടായിരുന്നു അങ്ങനെത്തെയൊരു അങ്ങനത്തെ ഒരു എന്താ സമ്പ്രദായം ഇവിടെ ഞങ്ങളടെ ഈ നാട്ടിലൊ ന്നും ഉണ്ടായിട്ടില്ല അത് ഉ ണ്ടാവാതിരിക്കട്ടെ എന്നാണ് എന്റെ ഒരു പ്രാർഥന
അതെ അതെ എന്റെ നാടുകളിൽ ഞാനിത് കണ്ടിട്ടില്ല കൊറോണ കാലത്ത് നമ്മടെ നാടുകളിൽ നമ്മുടെ അയൽ നാടുകളിലൊക്കെ എത്തിയിരുന്നെങ്കി ലും നമ്മുടെ ഇതുപോലെയുള്ള ഷിഗലാ അല്ലെങ്കിൽ നിപ്പയൊന്നും നമ്മുടെ നാടുകളിലേക്ക് എത്തിയിട്ടില്ല പിന്നെയുള്ള എന്താന്ന് വെച്ചാല് ച്ചാല് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലെയുള്ള രോഗങ്ങള് അല്ലെങ്കില് ഇതുപോലുള്ള പനി തലവേദന ഇതുപോലെ രോഗങ്ങൾ നമുക്ക് സ്ഥിരമാണ് കാരണം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് നമ്മുടെ ഇതുപോലെയുള്ള രോഗങ്ങളിലേക്ക് നയി ക്കുന്നത് പിന്നെ കേരളത്തി ഇ ന്നുള്ളത് ഓരോ നാടുകളിലും നമ്മുടെ സർക്കാരിന്റെ വക ചെറിയ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളോ അല്ലെങ്കില് ഹെൽത്ത് സെന്ററുകളോ പോലോ ത്തതോ അല്ലെങ്കി ഗവൺമെൻറെ നമ്മുടെ സർക്കാർ ആശുപത്രികൾ നമ്മു ക്ക് കാണാൻകഴിയും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെട്ടന്ന് രോഗം വന്നാല് നമ്മുക്ക് പെട്ടെന്ന് നമ്മളെ വിളിക്കപ്പുറത്ത്തന്നെ ആശുപത്രികൾ ഉണ്ടന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു പ്രത്യേകത നമുക്ക് പറയാൻ കഴിയാം എന്നാൽ ഞാൻ പറയൂ ഞാൻ കൊറച്ച് മുൻപേ കർണാടകയിലായിരുന്നു കർണാടകയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അവിടെ എനിക്ക് ഞാൻ ചെന്നയുടനെ അവിടുത്തെ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് പനിയും തലവേദനയും വന്നത് കൊണ്ട് തന്നെഞാന് മരുന്ന് വാങ്ങാൻ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടി വന്നത് എനിക്ക് ഒമ്പത് കിലോമീറ്ററോളം പോകേണ്ടി വന്നു അപ്പൊ അത്ര ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അല്ല നമ്മുടെ കേരളത്തിലുള്ളത് അപ്പൊ അവിടെ എന്താ വെച്ചാല് ഗ്രാമങ്ങളായത് കൊണ്ട് തന്നെ ഗ്രാ ങ്ങളിൽ അവിടെ അധികം കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആശുപത്രികൾ ആവശ്യമില്ല എന്ന രീ രീതിയിലാണ് അവിടുത്തെ ജനങ്ങളുടെ ചിന്താഗതി എന്നുള്ളത് പക്ഷെ നമ്മള് കേരളത്തിന്റെ ഒരു സാഹചര്യം നോക്കുമ്പോൾ കേരളത്തില് ഓരോ നാടുകളിലും ഇതുപോലെയുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങള് അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകള് അല്ലെങ്കിൽ നമ്മുടെ സ സർക്കാർആശുപത്രികള് നമ്മുക്ക് കാണാൻ കഴിയും നമുക്ക് ഇതുപോ ലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങള് അല്ലെങ്കി എപ്പോഴും ഉണ്ടാവുന്ന പനി തലവേ വേദനപോലത്തെ രോഗങ്ങൾക്കുള്ള മരുന്നുകള് അവിടെ നമുക്ക് വെറുത പൈസ കൊടുക്കാതെതന്നെ കിട്ടുന്നുണ്ട് അപ്പോ ഈ നമ്മടെ കേരളത്തിന്റെ ആരോഗ്യനില അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചികിത്സാ സഹായം എന്നുള്ളതൊക്കെ മറ്റു സംസ്ഥാനങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെക്കാട്ടിലും എത്രത്തോളം ഒരു ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും മറ്റ് രാജ്യ രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളൊ ക്കെ ഒരു മാതൃകാപരമായി കാണുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിന്റെ ചി ചികിസ രീതി അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ആരോഗ്യരീതി എന്നുള്ളത്
തീർച്ചയായും അത് വളരെ ശരിയാണ് കാരണം നമ്മുടെ ഏതൊരു സംസ്ഥാനം അല്ലെങ്കിൽ ഏതൊരു മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാമൊ രു എല്ലാ മണ്ഡലങ്ങളിലും ഒരു സർക്കാർ ആശുപത്രിയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല കാരണം നമ്മുടെ അടുത്തുള്ള പല മണ്ഡലങ്ങളിൽ ഞാൻ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ എല്ലാ മണ്ഡല മണ്ഡലങ്ങളിലെ ആശുപത്രികളിൽ പൂർണ്ണമായും എല്ലാ സൗജന്യം സൗജന്യ രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്താ ഇപ്പോ വയസ്സായ ആളുകൾക്ക് പ്രത്യേക സൗകര്യം വയസ്സായ ആളുകൾക്ക് പ്രത്യേക വരി എന്ന് പറഞ്ഞ് കൊണ്ട് ഞാൻ പല പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം മുന്നേ ഞാന് ച്ച് ഞാൻ പോയിരുന്ന ആശുപത്രിയിലേക്ക് അപ്പൊ അവിടെക്കെ നല്ലൊരു എന്താപ്പോ എല്ലാവരെയും എന്താ അപ്പോ അവിടെ അംഗീകരിക്കുന്നുണ്ട് അതായത് പൈസക്കാരന്നോ പാവപ്പെട്ടതെ ന്നോഒന്നുമില്ലാതെ അവിടെല്ലാ ല്ലാർക്കും തുല്യമായിട്ട് അവിടെ കൊടുക്കുന്നത് തുല്യമായ ഒരു പരിഗണനയാണ് എല്ലാവർക്കും അവിടെ കൊടു ക്കുന്നത് പൂർണമായും തുല്യമായിട്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും എന്താ സുപരിചിതമാ മായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ഏ ഈ ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ് സർക്കാര് സർക്കാരിന്റെ കീഴിലുള്ള ആശുപത്രിയാണ് മറ്റ് മറ്റ്എന്താ പണമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളൂ നോക്കാച്ചെങ്കില് ഈ പണമുള്ള ആളുകൾ പൂർണ്ണമായി ഇങ്ങനത്തെ ആശുപത്രി ഇങ്ങനത്തെ ആശുപത്രിയിലേക്ക് വരാതെ അവർ എന്താ അവരുടെ പണം കൊടുത്ത് എന്താ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് മാറുകയാണ് ചെ ചെയ്യുന്നത്
അതെ നിങ്ങള് പറഞ്ഞ വളരെ ശരിയാണ് പണമുള്ള ആൾക്കാരൊന്നും ഇതുപോലെയുള്ള നമ്മുടെ സർക്കാർ ആശു ആശുപത്രി കുറ്റപ്പെടുത്തുകയും മറ്റുള്ള ആശുപത്രി ലേക്ക് പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആശുപത്രികൾ എന്ന് പറഞ്ഞപ്പോലാണ് എനിക്കറിയാംൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു നമ്മുടെ യൂട്യൂബ് എന്ന ഒരുതില് ഒരു വീഡിയോ കണ്ടിരുന്നു അതിലെന്താ പറയുന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ആശുപത്രികളെ എല്ലാം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഡോക്ടർമാരെെ എല്ലാം നമ്മുടെ അമേരിക്കൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള മരുന്ന് കമ്പനികൾ വാങ്ങി കഴിഞ്ഞുന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിരുന്നു അതിലെന്താ പറയുന്ന് വെച്ചാല് നമ്മുടെ അമേരിക്കൻ അടിസ്ഥാനമാക്കിട്ടുള്ള മരുന്ന് ഉല്പാദിപ്പിക്കുന്ന കമ്പനികള് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലുള്ള കാരണം ഇവർക്കാരിയാ കേരളത്തിലുള്ള ജനങ്ങൾ എന്തായാലും ആരോഗ്യത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ അ ആരോഗ്യ സംരക്ഷിക്കുന്നത് ചികിത്സക്ക് വേണ്ടിട്ടൊക്കെ കൂടുതൽ പൈസ ചെലവാക്കുന്നത് അപ്പൊ ഇത്രത്തോളം അവരുടെ മരുന്നുകളെ നമ്മുടെ കേരളത്തിലേക്ക് കൂടുതൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് കൈക്കൂലി കൊടുക്കാണ് അതായത് ഡോക്ടർമാരെയും അവിടുത്തെ ആശുപത്രികളും അവര് പൈസക്ക് വാങ്ങുകാണ് എന്നിട്ട് ഇവര് ഡോക്ടർമാർക്ക് കൈക്കൂലി കൊ നിങ്ങളുടെ ഈ മാസത്തിന ഉള്ളിൽ ഞങ്ങളുടെ മരുന്ന് ഇത്രത്തോളം ജനങ്ങളിലേക്ക് വിറ്റാലേ ഇത്രത്തോളം പൈസ നിങ്ങൾക്ക് ഇത്ര ശതമാനം പൈസ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇത്ര ശതമാനം കൈക്കൂലി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയില് അങ്ങനെ പറഞ്ഞു ഡോക്ടർമാരെ വാങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു വീഡിയോ ഞാ കണ്ടിരുന്നു അപ്പോ ജനങ്ങൾക്ക് എന്താ വെച്ചാല് ഡോക്ടർമാർ നമ്മുടെ ചികിത്സാ സംവിധാനത്തിൽ ഒരു വിശ്വസ്തത നഷ്ടപ്പെുകയാണ് നമുക്കറിയാം കൊറോണ വന്നതിനന് ശേഷം നമ്മുടെ പ്രായമായവർക്ക് അല്ലെങ്കിൽ വയസ്സായവർക്കൊക്കെ ഒരു സൂചി നൽകിയിരുന്നു ആ സൂചി കഴിഞ്ഞി തിന് ശേഷം അത് സൂച അടിച്ച ആൾക്കാര് സൂച അടിക്കപ്പെട്ട ആൾക്കാരിൽ കൂടുതൽ പേും നെഞ്ചുവേദ വരിക അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരിക അതുപോലത്തെ രോഗങ്ങൾ കണ്ടപ്പോ അവർക് നമ്മളെ സക്കാർ നൽുന്ന ഒരു ചികിത്സാ ചികിത്സ സഹായത്തി അല്ലെങ്കിൽ ചികിത്സ സംവിധാനത്തിൽ അവർക്ക് ഒരു വിശ്വാസത നഷ്ടപെടുനരവസ്ഥ നമുക്ക് കാണാ കഴിഞ്ഞു പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഈ രോഗങ്ങൾ വരാനുള്ള അല്ലെങ്കി നമ്മുക് പ്രതിരോധ ശേഷി കുറയാൻ കാര്യങ്ങളക്കെമ്മ ചർച്ച ചെയ്യേണ്ട ണ്ട് കാരണം വെച്ചാൽ നമ്മള് കുട്ടികള് അല്ലെങ്കി നമ്മളെ ചെറുപ്പം മുതലുള്ള കുട്ടികളന്നു ഇപ്പോ നിലവിൽ വ്യായാമങ്ങള്ളോന്നു ഏർപ്പെടുന്നില്ല പോഷകാഹാരങ്ങൾ അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നില്ല വിറ്റാമിൻ അടങ്ങിയ പച്ചക്കറികൾ കഴി ന്നില്ല അവർക്കെപ്പോഴും വേണ്ടത് ഇതുപോലെയുള്ള മാംസങ്ങളായ കോഴിയും മീനും അതുപോലെയുള്ള ഇറ ച്ചിയൊക്കെ ആാണ് അവർക്ക് വേണ്ടത് എന്നാൽ ഇതുപോലെയുള്ള നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പൂള അതുപോലെ ചക്കക്കൂട്ടാന് കന്നി അതൊക്കെ നമ്മള് കഴിച്ചിരുന്നത് നമ്മുടെ പൂർവികരും കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർക്കൊക്കെ പ്രതിരോധ ശേഷിയും ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നന്നായി സംരക്ഷിക്ക പടാനൊക്കെ അവർക്ക് സാധിച്ചിരുന്നു നമ്മുക്കറിയ നമ്മളെ കുട്ടികൾ എന്നുള്ളത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണൾ അല്ലെങ്കിൽ അവ അതിനനുസരിച്ചുള്ള വിറ്റാമിൻസ് അവർക്ക് കിട്ടുന്നില്ല അതിനനുസരിുള്ള പ്രോട്ടീൻ അവർക്ക് കിട്ടുന്നില്ല കാരണം എന്തെച്ചാൽ അതിനനുസരിച്ചുള്ള പഴങ്ങളും പച്ചക്കറികളും അവർ കഴിക്കുന്നില്ല എന്നുള്ളതാണ്
തീർച്ചയായും അതൊരു സംശ്യംവുമില്ല കാരണം എന്താന്ന് വെച്ചാല് പണ്ടത്തെ ആൾക്കാർക്ക് എന്നാൽ അത്രുള്ള ആവിശ്യം എന്ത അവരുടെ അവ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവക്ക് കിട്ടുന്ന പഴങ്ങൾ പൂർണ്ണമായും വിഷ വിഷവാതകങ്ങളൊന്നും ഇല്ലാതെ പൂർണമായും ശുദ്ധേറിയതായത് കൊണ്ട് തന്നെ അവരുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ആശുപത്രിയന്ന് സമു സമുദാ ശ്യാം ഉണ്ടായില്ല അവിടെ അത്യാവശ്യമായ ഒരു വൈദ്യുതി വൈദ്യുനിടെ എല്ലരും വിളിക്ക വ ഇതരായിരിക്കും എല്ലാവരെയും ചികിത്സിക്ക അത് വളരെ ഏഹ അപൂർവ്വത്തിലയിരിക്കും ചകില്സിച്ചത് കാരണം നല്ല അസുഖം വന്നാ ഏ അവൾക്ക് തന്നെ എന്താ പ്പോ ചികിത്സിക്കൻ കഴിയുന്നപ്പോ സാധനങ്ങളും ഏ വസ്തുക്കളും അവർ തന്നെ കൃഷി ചെയ്തൊണ്ട കൊണ്ട് തന്നെ അയിന്റെ ആവശ്യകത അവൾക്കില്ല അത്തക്കും വളരെയറെ നിർണായകമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ വൈദ്യുരൊക്കെ വിളിച്ച പോകുക അതിൽ നിന്ന് എത്രയും വ്യ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകാണ് നമ്മുടെ ഈ കൊച്ചു കേരളം കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൊച്ച കുട്ടികള് ഇപ്പോ മാംസം മാംസം പോലുള്ള വലിയ വലിയ ഫുഡകൾ വലിയ വലിയ ഭക്ഷണങ്ങൾ കഴി ണ്ട് തന്നെ അവർക്ക് ഇതിനോടുള്ള ഈ ഒരു ഈ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങ ഒന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ആശുപത്രിയിലേക്ക് കയറി ഇറങ്ങ കയറി ഇറങ്ങാ ത നെ പണി പൂർണ്ണമായിട്ട് അത് ഒരാഴ്ച ഒരു ജോ എല്ലാം കൊണ്ടും കാരണമാകുന്നത് നമ്മുടെ ഈ ഭക്ഷണം കൊണ്ടും മാത്രമാണ്
അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളിപ്പോൊ നിലവിലുള്ള കുട്ടികള് കൂടുതൽ ആശുപത്രി കേറിയിറങ്ങേണ്ട ഒരു സാഹചര്യം ആണല്ലോ കേരളത്തിൽ കാണാൻ കഴിയ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ്ന്നുള്ളത് കുട്ടികളെ എത്രത്തോളം നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടത് ന്ന് നമുക്ക് നോ ആ കാണാൻ കഴിയും കാരണം നമ്മടെ ചെറിയ പ്രായത്തില് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾ അംഗൻവാടിൽ പഠിക്കുമ്പോൾ അവർക്ക് ഓരോ ദിവസവും പാല് മുട്ട അല്ലെങ്കിൽ കടല ഇതുപോലെയുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കുകയും അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾക്ക് അവർക്ക് ആ സമയത്ത് ആവശ്യമായ രാ പൊടി അമൃതപ്പൊടി പോലാത്തെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ അത് കഴിഞ്ഞാലും നമ്മുടെ കലാലയങ്ങളിൽ കുട്ടികള്ക്ക് പാല് മുട്ട അതുപോലെ കടല പയറ് ഇതുപോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ആരോഗ്യ വകു പ്പിന്നറിയാം കുട്ടികൾക്ക് ഈ പ്രായത്തിൽ എന്തെല്ലാം പ്രോര ആം ആം പോഷകാഹാരങ്ങൾ കിട്ടണം ഈ പ്രായത്തി എന്തെല്ലാം വിറ്റാമിൻ കിട്ടണം എന്നുള്ളതൊക്കെ അവർക്കറിയാം അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാ നമ്മുടെ ആരോഗ്യ വകുപ്പ് സംയുക്തമായിട്ട് ഇതുപോലുള്ള പദ്ധതികൾ നടത്തുന്നതും നമ്മുടെ കുട്ടികളുടെ ആരോ നല്ല രീതിൽ സംരക്ഷിക്കുന്നതും പക്ഷേ കുട്ടികൾ എന്താ വെച്ചാല് വീട്ടിലെത്തിയാൽ അവര് വീട്ടിലുള്ള വ്യായ ളോന്നും അവ ഏർപ്പെടുന്നില്ല മറിച്ച് അവര് എന്ത ചെയ്യുന്നത് ന്ന് വെച്ചല് അവര് മൊബൈൽ ഫോൺ ഒരു ഇതിലേക്ക് അവര് ഒതുങ്ങി കഴിഞ്ഞു അപ്പൊ നമുക്കറിയാം നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കലാലയത്തിൽ നിന്ന് വന്ന ല് നമ്മുടെ മൈതാനത്ത് പോയിട്ട് എന്തെല്ലാം കളികള് നമ്മൾ കളിച്ചിരുന്നു പക്ഷേ ളിപ്പൊള്ള വിദ്യാർത്ഥികൾ എന്താ വെച്ചാ അവര് മോ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഒരു ഇതിലേക്ക് അവർ ഒതുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോ അവ വ്യായാമങ്ങൾ കുറയുകയും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി കുറയുക ഒക്കെ ചെയ്യണത് ഒക്കെ അപ്പ അത്രത്തോളം എല്ലാ ഡോക്ടർമാരും പറയുന്നത് എന്ത് വെച്ചാല് ഏത് മരുന്നിന് അല്ലെങ്കില് ഏത് രോഗമായിട്ട് നമ്മു സമീപിച്ചാലും ഡോക്ടർമാര് പറയുന്നത് തെളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക ഓരോ ദിവസവും രണ്ട് ലിറ്ററിലധികം വെള്ളം കുടിക്കന്നുള്ളതാണ് പശേ അതൊന്നും നമ്മൾ ആരും നമ്മള് പരിഗണിക്കുന്നതേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ രാ ആരോഗ്യനില ഇത്തിരത്തോളം മോശമായി കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അവോ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യണ്ട ഒരു വിഷ ആണ് കാരണം രോഗങ്ങളും അതിന്റെ ശുശ്രൂഷ ചികിത്സാസാ രീതികളൊക്കെ നമ്മള് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് അത് നമുക്ക് മറ്റു നേരിട്ട് കാണുമ്പോളോ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വിളിക്കുമ്പോഴോ നമുക്ക് ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് സമയപരിധി ഉണ്ട് അവസാനിപ്പിക്കാം അല്ലേ
തീർച്ചയായും തീർച്ചയായും നമ്മുക്ക് പിന്നീട് സംസാരിക്കാം
ക്കെ ഓക്കെ ശരി ശരി